ഹലോ ആഹ് കേൾക്കുന്നില്ലേ ആഹ് ഉണ്ട്ണ്ട് ണ്ട് എന്തൊക്കെണ്ട്
ഹലോ
കേക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കേക്കുന്നില്ലേ
ആഹ ഇറങ്ങാനൊക്കെ ആയി ടൈം ആയി
ആഹ് മക്കളൊക്കെ ഉറങ്ങിയ
എനിക്ക് മക്കൾ ഒന്നുല്ല ഞാൻ സ്റ്റുഡന്റ്
ഓ സോറി അത് ശരിയവിടെ എന്താ പഠിക്കുന്നെ
ലിയവ് റെസ്പ്രേട്ടറി തപ്പി
ആഹ് ശെരി നിന്ന് പഠിക്കതോ വീട്ട് പോയി വരോ
ഞാന് ആഹ് ഹോസ്റ്റലണ്
ഹോസ്റ്റലാണ്
ആഹ് ആഹ് ആഹ്
അപ്പൊ അവടെ എല്ലാരും കടക്കാ അവടെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഇല്ലേ ങ്ങക്ക് ക
ഇല്ല ഇവിടെ ഇല്ല ഇവടെ ങ്ങനെ ഇല്ല ഇവടെ വല്യ കൊഴപ്പല്ല്യ.
ആഹ് ഹാ ഹാ
ഏഹ്
അതൊന്നും വല്ല്യ വിഷയല്ലല്ലേ?
ഇല്ല ഇല്ല വല്യ കൊഴപ്പല്ല്യ ഉം. പിന്നെ ആഹ് ഫുഡ് ന്ന് കഴിച്ചില്ല.
ഏഹ് അ അതന്തേ ഇ ഇല്ലേ ഇണ്ടാക്കില്ലേനോ?
റ്റൊമാറ്റോറൈസ് ഴിഞ്ഞോ? ഓഹ് കഴിച്ചില്ല ആഹ് അങ്ങനെ.
എന്താ കഴിക്ക?
ഏഹ് രാത്രി ഇന്നൊന്നും കഴിച്ചില്ല ഞങ്ങള് വൈകുന്നേരം കോഫിം ഒരു കേക്കും കഴിച്ചിണ്ടായിരുന്നു.
ആഹ് തെ
അപ്പ അതന്നെ അതൊന്നും കഴിച്ചില്ല ഉം ഇവടെ പിന്നെ ന്ന് രാ ടൊമാറ്റോ റൈസനോ പ്പോ പിന്നെ അത്. വല്യേ പറ്റൂല നമ്മളെ നാട്ട്ത്തെ എന്ത്‌ ആഹ് ഒരു ഫുഡാണ്ടാവുള്ളു. വേറെ ഓപ്ഷന് ഇല്ല ള്ളത് കഴിക്ക്യാ അത്രെന്നെ. ആ പിന്നെ ഞങ്ങൾ എപ്പളെങ്കിലൊക്കെ ഓഡ്രയ്യും എടക്കൊക്കെ ഓഡ്രെയ്താ അങ്ങനൊക്കെ ചെയ്യും. ആഹ് അതാണ് പ്രശ്നം ഫുഡ് ഭയങ്കര മോ ഇപ്പ ഗ്യാസിന്റെ പ്രശ്ന ആയപ്പോം ഫുഡ് ഭയങ്കരായിട്ട് മോശായി.
പ്പ നിങ്ങക്ക് അഹ് പരാതിപ്പെട്ടൂടെ? കാരണം മ്മള് കൊടുക്കുന്ന ക്യാഷല്ലേ. ആണോ?
ന്നട്ടൊന്നും കാര്യല്ല കൊറെേ ഞങ്ങള് പറഞ്ഞ് ഏഹ് പിന്ന താമിഴ്സിനൊന്നും പിന്നെ വല്ല്യ കൊഴപ്പല്ല്യ ഈ ഫുഡ്.
ആഹ് ഓൽക്കൊക്കെ ഓലൊക്കെ കഴിക്കു ഓലൊക്കെ പിന്നെ എന്ത്‌ കിട്ടിയാലും കഴിക്കുന്നോല. നമ്മളെ മലയാളീസിന് പിന്നെ നമ്മളവ്ട്ത്തെ ഫുഡ് ട്ടീല്ലെങ്കിലന്ന് റാഹതാവൂല.
ഏല്ലേ എങ്ങന?
ഞമ്മക്ക് ഞമ്മളെ ഇ നാട്ടിലെ ഫുഡ് കിട്ടില്ലെങ്കി പിന്നെ റാഹത്താവൂല റ്യ. ഒരു നല്ലൊരു ചോറും കറിം എങ്ങനെ ആയാലും വേണല്ലോ.
അതെ അതെ ഇവടെ ആണെങ്കിൽ വെജിറ്റേറിയനാണ് ഫുള്ള്.
ആണോ? അപ്പ പിന്നെ പറയും മാണ്ട.
പറയും വേണ്ട അതന്നെ. ആദ്യം വരുമ്പോ വിചാരിച്ചു വെജിറ്റേറിയനാണ് ബോഡിയൊക്കെ നല്ല ഷേ ശരിയാക്കാ ന്നക്കെ വിചാരിച്ചതേനി. ഹ് ഹ് ഹ് ഹ് ഹ് ഹാ ഹാ ഹാ ഹാ ഹാ വന്നപ്പോ കുടുങ്ങിപ്പോയി പിന്നെ വേറൊരു ഏരി ജല്ലിവയി വന്നതാണ് ആഹ് ആഹ്.
മഴക്കണ്ടായിരുന്നോ ന്ന്?
ഇല്ലല്ല്യാ മഴയൊന്നുല്ല്യ ഇവിടെ മഴ ഭയങ്കര കൊറവ രാവിലെ ചെറുതായിറ്റൊരു മഴണ്ടേനി.
ആണോ ആ ശരി ങ്ങക്ക് അപ്പ ങ്ങനെ ഈ വോ റ്റ്ലൊക്കെ നിന്ന് പഠിക്ക്മ്പോ ഡ്രസ്സൊക്കെ അലക്കി ഒൺങ്ങി കിട്ടാനൊക്കെ പ്രയാസ ആയിരിക്കൂലേ?
അല്ല ഇവിട വെയിലാള്ളു മഴല്ല്യ.
ആഹ് ഏ അങ്ങനെല്ലേ?
ആ അങ്ങനെ രാവിലെ മാത്രരു മഴ ണ്ടേനി ആഹ്. അതന്നെ പിന്നെ ഞങ്ങള് ഹ് പിന്നെ ഇവിടെ സെപ്റ്റംബർ ആ ടൈമില. ക്കാണ് മയ അധികോണ്ടാവ, ആ ടൈമിലൊക്കെ ഏഹ് അതന്നെ നമ്മളെ നാട്ട്ത്തെ പോലെ രാവിലൊട്ട് വൈകുന്നേരം രാത് ഇത് വരെ മഴൊന്നും പെയ്യൂല ആഹ്
ഏഹ് അഹ് ശെരി
എപ്പളങ്ങലൊക്കെ ഒരു മഴ പെയ്യുപ്പം ചെലപ്പം രാവിലെ അലക്കിയിട്ട് അല്ല വൈകുന്നേരം അധികലക്ക അലക്കിട്ട് പോയാ പിറ്റേന്ന് രാമ് ലാമ്പല് ചെലപ്പം നനയല്ലേ റൂമിലിടും എടക്ക് ഉം അങ്ങനെയൊക്കെ ചെയ്യും
ആഹ്
പിന്നെ
റൂമില് അപ്പൊ അയല് കെട്ടലേക്കുലെ ങ്ങള് അതോ? ഉം അല്ല ഒറൂമിൽ എത്ര ആൾക്കാരണ്ടാക അപ്പൊ?
ഞങ്ങള് ആദ്യം നാല് പേരായ്ഞ്ഞു ഇപ്പൊ ആറു പേരുണ്ട്.
ആറ് പേരപ്പോ ഓ ആറു പേർകൊക്കെ ഒരു റൂമില് നിക്കാറിം
ഹ് ഹ് ഹ് അത് അത്യാവശ്യം ആ വെലുപ്പക്കണ്ട് അത്യാവശ്യം വെലുപ്പക്കണ്ട്
ഓരോരുത്തര്ക്കും ഓരോ കട്ടിലും തൊക്കെ ആയിരിക്കൊല്ലലെ
ആഹ് ആഹ് അങ്ങൻ തന്നെ പിന്ന ആഹ് പിന്നെരു ഷെൽഫ്ണ്ട് സാ ധനങ്ങള് വെക്കാന് അങ്ങനൊക്കെ ആഹ് ആഹ് അതന്നെ ആഹ് അതെ
നാട്ടിലേക്ക് എപ്പള എത്താറ്
നാട്ടിലേക്ക് ഞാന് ലീവിനൊക്കെ വരും ഇവിടന്ന് ലീവ് കിട്ടാൻ കൊറച്ച് പ്രയാസണ് പിന്നെ ഞാനിനിപ്പം അടുത്ത ആഴ്ച ഇൻശാ അല്ലാഹ് വരണം എന്നൊക്കെ വിചാരിക്കുന്നു ഉം സെക്കൻഡ് സാറ്റർഡേ സൺഡേ ലീവാണ്
ആഹ് ആഹ്
ഉം ഉം അപ്പോ പക്ഷെ ആ ഒരു ആ രണ്ടു ദിവസം കൊണ്ട് പോയി വരാൻ ഭയങ്കര പ്രയാസണ് അപ്പോ ഒരു ദിവസം എക്സ്ട്രാ ലീവ് എടുക്കണം ആഹ് ആഹ് അങ്ങനാണ് ആഹ് മ് അതന്നെ ഇവടുന്ന് പോവുമ്പം ഉമ്മാനോട് പറയും ഈ ഉമ്മാ ഈ ഫുഡ് ഉണ്ടാ ക്കണം സ്പെഷ്യലായിട്ടൊന്നും വേണ്ട നമ്മള് നോർമല് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് അതാണ് ആഗ്രഹം ബിരിയാണി മന്തി ഒക്കെ കഴിക്കാണെങ്കി പിന്നേ നമ്മക്ക് ഇവിടെന്നെങ്കിലും വാങ്ങാന്നിരിക്കാം വീട്ടിലെ ഫുഡിനാണ് ആഗ്രഹം ഇപ്പളാണ് വീടിന്റെ ഫുഡിന്റെ ഒക്കെ വെല മനസ് സ്സിലായത് അതെ അതന്നെ
പിന്നെരു നല്ല ഫുഡ് കിട്ടണോന്നുണ്ടെങ്കി ക
ആഹ് അതന്നെ ഉം പിന്നെ ആഹ് ഇല്ല അതന്നെ എന്തോ പോൽത്തെ ചോറും കറിയും പിന്നെ ഉച്ചക്കത്തെ ചോറാണ് കഴിക്കാൻ പറ്റ
അഹ് ശരി
ഉം രാത്രി ഒക്കെ എടക്കൊക്കെ കണക്കന്നെ
അങ്ങനവുമ്പോ വെശക്കൂലേ
വെശക്കും ഞങ്ങൾക്ക്ന്നെ ഇതിപ്പ ശീലയി രണ്ട് കൊല്ലായില്ലേ അങ്ങനെങ്ങ് പോകും എന്തെങ്കിലൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ച് അങ്ങനൊക്കെ
അല്ലെ പിന്നെ വീട്ടിൽന്ന് അല്ലെ നാട്ടിലേക്ക് വരുമ്പോ പിന്നെ പോകുമ്പോ സാധനങ്ങളൊക്കെ കൊണ്ടു
ആഹ് അങ്ങനെ അങ്ങനെ ചെയ്യ അങ്ങനെ
ആഹ് അങ്ങനെ ആവുമ്പൊ കൊറച്ച് കാലത്തിനൊക്കെ അയ്മ്മലൊക്കെ
ആഹ് ആഹ് അതന്നെ പിന്നെ അപ്പഴത്തെ ഞങ്ങള് തീരുമ്പഴത്തെ നാട്ടിലേക്ക് പോവും അപ്പൊ തന്നെ ലീവൊക്കെ ഉണ്ടാവുന്ന് വിചാരിക്കും ഇപ്പള് ഈ ജൂൺ ജൂലൈ മാസണ് തിരെ ലീവില്ലാത്തെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുല്ലാലോ പിന്നെ ഇനിയിപ്പോ ഓഗസ്റ്റില ഓണം
ആഹ് ആഹ്
ഉമ്
ഓണത്തിനൊക്കെ എങ്ങനെ പത്തീസൊക്കെ ലീവ് കിട്ടോ
ഇല്ല പത്ത്സം ഉണ്ടാവുല ഒരു നാല് അഞ്ച് അ ത്രൊക്കെ ഉണ്ടാവുള്ളു നാല് ദിവസൊക്കെ സാധാരണ ഉണ്ടാവല്
അഹ് ശരി
ഉമ് പിന്നെ ക്രിസ്മസിന് പത്ത് ദിവസം കിട്ടിക്ക്
ആഹ്
ക്രിസ്മസ് കഴിഞ്ഞ് ക്രിസ്മസ് ഡിസംബറിലാണല്ലോ പിന്നെ ഇവിടെ പൊങ്കലുണ്ടാവും പൊങ്കൽ ന്ന് പറഞ്ഞൊരു പരിപാടി
ആഹ് ആഹ് ആഹ്
പ്പോ അത് ജനുവരീല ഈ ക്രിസ്മസിന്റെ ലീവഴിഞ്ഞ് ഒരാഴ്ചക്കെ ക്ലാസ് ഇണ്ടാവുള്ളു പിന്നെ അത് കഴിഞ് വീട് വീണ്ടും വീട്ടിലേക്കവാം പൊങ്കല്ലെ ലീവിന് അതൊരാഴ്ചക്കെ ഇണ്ടാവും ഇവരെ പരിവാടി ആയോണ്ട് മ്
ക്ക് ലീവ് ഇണ്ടാവുലല്ലോ
പെരുന്നാക്ക് പിന്നെ എങ്ങനാന്ന് വെച്ചാല് നമക്ക് ലീവരും റൈഞ്ചിനേണ്ടി വരും പിന്നെ ഇവ്ടെ പെരുന്നാള്ൻ എന്തായാലും ഒരുസം ഇവടെ ലീവ് ഇണ്ടാവും തമ്നാട്ടിൽ ലീവ് ഇണ്ടാവും ആഹ് പിന്നെ എക്സ്ട്രാ രണ്ടിസൊക്കെ എട്ക്കും അങ്ങനക്കെ തന്നെ കഴിഞ്ഞ പ്രാവ്ശ്യം കഴിഞ്ഞ ചെറിയ പെര്ന്നാള്ൻ ഞങ്ങൾക്ക് ഗ്യാസിന്റെ പ്രശ്ന ഇണ്ടെനീ അപ്പോ ഒരു പത്ത ത് പത്ത് പന്ത്രണ്ടിസം ലീവഴിഞ്ഞു ആഹ് ടൈമിലേയിനു പെരുന്നാള് അതോണ്ട് ആ പെരുന്നാള് നോമ്പും കൊഴപ്പല്ലാണ്ട് പോയി പിന്നെ വല്ല്യ പെര്ന്നാള്ണ്ടെ ടൈമില്ലയ് ഇവ്ടെ സമ്മർ വെക്കേഷൻണ്ടാവും മെയ് പകുതി മുതല് മെയ് പതിനഞ്ച് മുതല് ജൂണ് ഒന്നിനാ പിന്നെ ക്ലാസ് പതിനഞ്ചിസം ലീവ് ണ്ടാവും അപ്പൊ പിന്നെ മെയ് ലാസ്റ്റിലേനല്ലോ വലിയ പെര്ന്നാള് അതും അങ്ങനെ കഴിഞ്ഞ് ആഹ് ഒരോ തരു ഭാഗ്യത്തിന്റെ തില് കിട്ടണം
ആഹ് അതന്നെ
പിന്നെ താത്ത ന്താ ചെയന്നത് ഹൗസ് വൈഫ്ന്നെ
ആഹ് ഹൗസ് വയ്ഫന്നെ മക്കള് മൂന്ന് പേര്ണ്ട് ചെർതിന് ഒമ്പത് മാസം വലുത് നാലാം ക്ലാസ്സിലാണ് ഓളെ ചെർത് ഒന്നിലാണ് ഉമ് വല്യ മോള് നാൽലാണ് പിന്നെ ഓളെ അടിക്കൊരാൾണ്ട് ഓള് ഒന്നാം ക്ലാസ്സില് പിന്നെ അയിന്റെ അടിക്കൊന്ന്ണ്ട് അയിന് ഒമ്പത് മാസം ആയിട്ടൊളൂ ഉമ്
ഇനിക്ക് ണ്ടൊരു അനിയത്തി നാലാം ക്ലാസ്സ് ല്ള്ള
ആണോ
ആണോ
വീട്ടിൽ വേറെ ആരൊക്കെള്ളെ അനിയത്തിങ്ങളും തന്നെ മാത്ര ഒള്ളൂ
ഞാനും അനിയത്തി പിന്നേ ഉപ്പയെന്നു
ഉമ് വ്ങ്ങ ഈയണ്ട് പോരുമ്പം ഓക്കൊരു എടങ്ങാറായിരിക്കുല്ലോ
ആഹ് ആഹ് എടക്ക് പിന്നെ പോയാൽ അടി ണ്ടാക്കെയും ചെയ്യും പിന്നെ വരുമ്പോ ഒരു വെഷമുവാണ് ന്നിട്ട് വന്നാ ചോയിക്കും ഇനി എപ്പളാ ലീവ് ന്നക്കെ ചോയിക്കും വേറെ ആരുല്ലാലോ കളിക്കാന് ആഹ് അതന്നെ ആ ആഹ് അതന്നെ ഉം പിന്നെ ഉപ്പാന്റെ വീട്ടിലൊക്കെ ഓള് കളിക്കാൻ പോവും അവ്ടെ ഉപ്പാന്റെ അനിയന്റെ മക്കളൊക്കെണ്ട് ആ കൊർച്ചു പോവാനെള്ളൂ
ആഹ് ശെരി
ഉം
പിന്നെ വീട്ടിലങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടോ
ഇല്ലില്ല കൃഷിന്നൊന്നും പറഞ്ഞിട്ടില്ല ഉമ്മ ഏഹ് എടക്ക് പച്ച മൊളക് അങ്ങനത്തെ ചെറിയ ചെറിയ സാനങ്ങളൊക്കെമ്മണ്ടാക്കും
ആഹ് ആഹ് ശെരി അവിട്ന്ന് ങ്ങക്ക് എന്താ ടൂറോവനൊക്കെ അലൗവ്ട് ഉണ്ടോ എങ്ങോട്ടെലൊക്കെ പൊറത്തിറങ്ങിയാണ്ട് ഫ്രണ്ട്സ്കളായിട്ടൊക്കെ
ഞായറാഴ്ച്ച ഔട്ടിംഗ് ഇണ്ടാവും
ഏഹ് അഹ് അവരുടെ വകായ്ട്ടെന്നെ ഇണ്ട്.
അല്ല ഔട്ടിങ്ങ് ഇപ്പം ഏഹ് സൺഡേ ഇന്ന്പ്പണ്ടേന്യു ഇപ്പൊ നാ ഒമ്പത് മണിക്ക്. ക്ക് പോയാൽ നാല് മണിക്ക് തിരിച്ച് കേറണം അങ്ങനെ നമുക്ക് ആഹ് പൊയ്ട്ട് ഇവിടെ ആ അതന്നെ. ആഹ് അതന്നെ അല്ലാണ്ട് ഇവ്ടെ തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ.
അല്ലാഞ്ഞ പിന്നെ ആകെ ചടച്ചോവും.
ആഹ് അതന്നെ. ഉം ഓക്കെ ഏഹ് ഞങ്ങളിവിടെ പാർക്കും അങ്ങൻത്തതൊക്കെണ്ട് മാള്ണ്ട് അങ്ങനൊക്കെ തന്നെ. ആ അവിടെക്കൊന്ന് ചുറ്റിക്കർങ്ങി എന്തേ ഭക്ഷണം കഴിച്ച് അപ്പത്തെ സമയായി ആ പക്ഷേ ഞങ്ങള് ജസ്റ്റ് അയ്ലോടി ഇയ്ലോടിയൊക്കെ നടന്ന് ഫോട്ടോക്കെട്ത്ത് ഇതൊക് ക്കെ തന്നെ പരിവാടി.
ഏഹ്
ഉം
ഉം എന്നാ ശരിട്ടന്നാല് ഒക്കെ ഓക്കേ ആ ഓക്കെ